വിശേഷം
ഓ സുഖാണ് ങ്ങനെ പോകുന്നു എന്താ അവിടുത്തെ വിശേഷം
സുഖാണ്
മഴയൊക്കെ മഴയേ ഉള്ളൂല്ലേ രണ്ട മൂന്ന് ദിവസായിട്ട് നല്ല മഴ
നല്ല മഴ ആഹ് ഫുഡഴിച്ച് അവിടെ കഴിച്ചാ ഫുഡ് ഇല്ല ഇപ്പ കഴിച്ചിട്ടുളൂ
അയ്ശരി എന്നു ഈ നേരത്ത് തന്നെയ കഴക്കല്
ആഹ് ഇന്നും ഇ നേരത്തന്നെ കഴിക്കാ പഠിപ്പൊക്കെ കഴഞ്ഞിട്ടേ ഇന്ന്‌ സാമ്പാറും സാമ്പാറും ചോറും മീൻപൊരിച്ചതും
അത് ശരി സാമ്പാർ എങ്ങനെ വറത്താരച്ചിട്ടാണ്
അല്ല വറത്തെറക്കൂല്ല
അതെ എങ്ങനെ വരയ്ത്താരകത്ത്ങ്ങനെയ മസാല
ആഹ് മഞ്ഞ പൊടി നമ്മൾ ഉണ്ടാക്കൂല്ലേ ഓഹ് ഉല ഉലുവ മ മല്ല ആ മല്ലി കായ ഇതൊക്കെ ഇട്ടിട്ട്
അത് ശരി അപ്പൊ കട്ടി ഉണ്ടാവ തേങ്ങാരെക്കാതെവെക്കുമ്പോ
ആഹ് കോഴപ്പല്ല അതിനല്ലേ നമ്മളാ അ ഇത് ചേർക്കണത് ഉഴുന്നൊക്കെ ചേർക്കണ് അപ്പൊ കൊഴുപ്പുണ്ടാവും
എങ്ങനെ ആക്ക്ന്നത മസാല
ആ ഒരു തരിമല്ലിപ്പൊടി പിന്നെ വറ്റൽ വറ്റൽമിളക് ആ ഉഴുന്ന് പ പരി ഇല്ലേ ആഹ് പരിപ്പ് കൊറച്ച് ഉഴുന്ന് കൊറ ച്ചായിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരി അരി ഇട്ടിട്ട് വറത്തിട്ട് പൊടിച്ച്. അങ്ങനെ ണ്ടാക്കും. കായൊക്കെ ഇട്ടിട്ട്.
അത് പൊടിക്കാണോ ചെയ്യാ.
ആഹ് പൊടിക്കും ഗ്രെയ്ന്റർല് പൊടിക്കും
പൊടിച്ചിട്ട് എന്ത്‌ലേക്ക് ഇട്ട് കൊടുക്കും.
ആഹ് ഇട്ടൊടുക്കും. ഉം. അപ്പോ ഒരു കൊഴപ്പുണ്ടാവും ഉലുവൊക്കെ ഇടുമ്പോ ഒരു കൊഴുപ്പ്ണ്ടാവുല്ലോ.
ആഹ് ആഹ് അപ്പൊ സാമ്പാർ പൊടി ഇട്ടൊടുക്കൂല
ആ അതും അതും ഇടല്ണ്ട്
അത് ശരി. വറുത്ത് തേങ്ങക്ക് പകരം ഇങ്ങനെ ആക്കിട്ട് കൊടുക്കും ല്ലേ?
ആഹ് അങ്ങനാക്കി ഇട്ടൊടുക്കും അവിടെങ്ങനെ പച്ച കറിയ ഇഷ്ടം മീൻ കറിയ ഇഷ്ടം
ഇവിടെ മീൻ കറിയ മീന് ചിക്കൻ അതൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതലും പച്ചക്കറിയൊന്നും വല്ലാണ്ട് ഇവടെ പോവുല്ല സാമ്പാ
ഒക്കെ ഒറങ്ങിയോ
വല്ലാണ്ട് ഇഷ്ടവല്ല ഓഹ് മക്കള് ഒറങ്ങിറ്റൊന്നുല്ല ഒറങ്ങിറ്റില്ല
ആഹ്
അവ്ടെ മക്കളൊക്കെ ഒറങ്ങിയോ
ഇല്ലല്ല. ഒറങ്ങിട്ടൊന്നുല്ല. അവരെന്തായാലും ഒരു പന്ത്രണ്ട് മണി. ആയിന്റെ ഉള്ളിലൊക്കെ എറങ്ങുള്ളൂ ആഹ് അങ്ങനെ കെടന്ന് ഇങ്ങനെ ആഹ് പിന്നെ ഇപ്പൊ കളിണ്ടായിരുന്നല്ലോ രണ്ട്, മൂന്നൂസൊക്കെ ആയിട്ട്.
അതെ അതെ അപ്പൊ രാവിലെ നേരത്തെ ഏഴുന്നേൽക്കോ
ആഹ് ണീക്കും. വിളിച്ചാ ണീക്കും.
ആഹ് ശരി ഉം പിന്നെ ബിരിയാണിയോക്കെ വെക്കോ ഇങ്ങള്
ആഹ്
അഹ് ആഹ്
ബിരിയാണി വെക്കും പിന്നെ മ മന്തി ഉണ്ടാക്കും
ഓഹ് അങ്ങനെ. നിങ്ങള് ബിരിയാണി പൊഴിച്ചിട്ടാണോ വോക്കാ.?
ആഹ് ചിക്കൻ പൊരിച്ചിട്ട്.
അയ് ശരി. മറ്റേ പോലെ ഉണ്ടാക്കൂല്ലേ. എങ്ങനെ നമ്മള് മസാല ആഹ് അങ്ങനെ ഉണ്ടാക്കാറില്ലേ.
തലേല് വേവിച്ചിട്ട്ല്ലേ പറേണത്. അങ്ങനെ ച്ച് ആദ്യം ക്കെ ണ്ടാക്കിയായിരുന്നു. പക്ഷെ ഇപ്പൊ മക്കൾക്ക് പൊരിച്ചിട്ട് വെക്കണത ഇഷ്ടം.
ആഹ് ശരി. അപ്പൊ അങ്ങനെ ആയിരിക്കും അല്ലെ ഇൻങ്ങള് ഇണ്ടാക്കല്.
പ്പഅങ്ങനെ വെക്കാ
നന്നായി
അവിടെ എങ്ങനെ വെക്ക
ഇവിടേം രണ്ട് തരത്തിലും വെക്കും. പൊരിച്ചിട്ടും വെക്കും. മസാല അങ്ങനെ ണ്ടാക്കി ഉം.
അതെപ്പോ.
ആഹ് ഫുഡ്ക്കെ ഉണ്ടാക്കും കൊഴപ്പൊന്നു ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഉണ്ടല്ലോ
ആഹ് ഇപ്പൊ എല്ലാരും അതിലെന്നും നോക്കിട്ട ല്ലേ ഇണ്ടാക്കണത്.
അതെ ആരുപ്പ പഠിക്ണോര്ല്ല കൈ നോക്കി തരലാ പണി
ഇവിടെ ആരും ല്യ. ഇപ്പൊ എല്ലാരും വീട്ടിന്ന് പഠിച്ചിട്ട്ന്നല്ല. എല്ലാരും ഇപ്പ യൂറ്റൂബ് നോക്കിയിട്ട് തന്നെ ഒരോന്നൊക്കെ ണ്ടാക്കി വെക്ണെ.
ഇങ്ങളന്തേലും ജോലിക്കോന്ന്ണ്ടോ
ഇല്ലല്ല
ആഹ് ഓഫ് വൈറ്റ് ആയിട്ടല്ലേ.
ആഹ് അവ്ടെ പോവ്ണ്ടാ
ഇല്ല ഇല്ല ഞാൻ ഹൗസ് വൈഫ്‌ ആയിതന്നെ അന്ന് പോണം ന്ന് ഇല്ല ഉം വീട്ടില് കൃഷികളൊക്കെണ്ടോ
ചെർതാ
ആ മോന് ര രണ്ടാം ക്ലാസ് പഠിക്കയാണ് മോള് പിന്നെ മൂന്ന് വയസ്സായിട്ടേള്ളൂ
ആഹ്
അംഗൻവാടിയിലാ
ഇവിടെ പ്രശ്നങ്ങൾ ഇ ഇണ്ടാക്കാൻ ഇവടെ ആരുല്ലടോ ഞങ്ങള് മാത്രേ ഉള്ളൂ അമ്മേം മക്കളും അമ്മായിമ്മ മരിച്ച് ഉപ്പ മരിച്ച് ഉം
വെക്കല്
ഉം ആരൂല്ല
ആ ശരി ആ പിന്നെന്തിയേ ആ അട് ക്കെടുത്താണോ സ്കൂളുകളൊക്കെ മക്കള് പഠിക്കണെ
ആ മ് മക്കള് പഠിക്കുന്ന സ്കൂൾ അടുത്താണ് പ്ലസ് വണ്ണും പ്ലസ് ടു വരെ അടുത്തായിണ്ട് ഇനിയൊക്കെ ഇതാവും പഠിക്കാൻ
അയ് ശരി
മോള് പ്ലസ് പ്ലസ് ടു ആണ്
ആ ക്ക് കൃഷികളൊക്കെ ചീയ്യ്ണ്ടോ വീട്ടില്
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് ഉം
ഏഹ് എന്തൊക്കെണ്ട്
ഇപ്പ മ മ മത്തണ്ട്ന്ന് ചെ ചെ ചെരക്കണ്ടായി മത്തങ്ങ ഇണ്ടായി പയറിണ്ടായില്ല ട്ട പയർ നല്ലോണ്ണം പിടിച്ചു വന്നു പക്ഷെ പയർ മ് ഒറ്റൊണ്ണം ഇണ്ടായില്ല രണ്ടെണ്ണം ഇണ്ടായത് ഇങ്ങനെ പുഴു തിന്നിട്ട് അങ്ങനെ പോയി പിന്നെ അവ്മണ്ടാവ ണില്ല ഇപ്പൊ ഇങ്ങനെ എന്തായി കൂമ്പൊക്കെടുത്ത് വരുന്ണ്ട് പിന്നീം പക്ഷെ പയറങ്ങനെ കണ്ടി
പക്ഷെ ഇങ്ങനെ ഈ മഴയത്ത് പയറ് തീരെണ്ടാവൂല്ല അയിന്റെ പൂവൊക്കെ
മഴയത്തല്ല മഴടെ മുന്നത്തന്നെ
ആണോ അശരി
ആഹ് തീരെണ്ടായില്ല പയറ്മെ എന്തുപോലെ എലായിട്ട് നല്ല എല്ലാരും ചോദിക്കണ് അത്ഭുതാവ ഇങ്ങനെ ഇണ്ടാവാണ്ടേ ഇങ്ങനെ നിക്കണ് കാണുമ്പ ഇത് മേ ഒരൊറ്റ പയറുണ്ടായില്ലാല്ലേന്നൊക്കെ പറയും പപ്പായണ്ട് ആഹ് പ പയണ്ട് പിന്നെ മത്തണ്ടായി കു മത്തേം ആഹ് ചെരക്കേണ്ടായി.
ആഹ് ആഹ് ശരി മൊളകൊക്കെ തോനെണ്ടോ ങ്ങളെ വീട്ടില് ഇണ്ടാക്കല്
മെ ആ മെളക് ഇത് നല്ല മ്മളെ വെള്ളമെളകും ഇണ്ട് വയലറ്റ് മെളകുണ്ട്. അങ്ങാടി മെളക് ഇല്ലേ ഞമ്മള ആ പച്ചമെളക് വേടിക്കുലേ കറി ആ അതുണ്ട്
ഇങ്ങള് വള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കോ കൃഷികൾ
വളങ്ങള്ച്ചാല് ഞമ്മള് ഈ ഉള്ളിടെ തോല് പിന്നെ ഞമ്മളെ പച്ചക്കറി വേസ്റ്റൊക്കൊല്ലേ അതൊക്കെ കൂടെ അങ്ങനേണ്
അ എങ്ങനെ കഞ്ഞിവെള്ളത്തില് ഇട്ടക്കലാണോ?
കഞ്ഞി ആ കഞ്ഞിവെള്ളത്തില് ഇട്ടച്ചട്ട് അയ്ന്റെ വെള്ളം തെളി ഊറ്റി കൊണ്ടോയ്ട്ട് ഒഴിച്ചൊടുക്കും. വെള്ള ള്ളം മികസെയ്തിട്ട് എല്ലത്തിനും ആഹ് ആഹ് അപ്പൊ ഈ ഇതൊന്നും നാശാവുല്ലേ എലേലൊന്നും നാശാവുല്ലേ?
ഇല്ലല്ലഅതെ അതെ നല്ല വള മണ്ണിനൊക്കെ നല്ല വളോം കിട്ടും.
ആഹ് പിന്നെ അവ് പ്പോലെ വേപ്പ് തീരെ പിടിക്കണില്ല.
ആണോ
ഇവിടെ നല്ലോ അല്ല വല്ല്യ വേപ്പുണ്ടേർന്നു ഇവടെ
അത് ഇപ് ഒണങ്ങിപ്പോയി എന്താവോ പലോ ഇവിടെ ചുറ്റുപാത്തുള്ളോരൊക്കെ വന്ന് പൊട്ടിച്ചേര്ന്നു. അപ്പൊ ഇവടെ ഇവടെ ഉള്ള ഉ ഉമ്മ പറണേക്കാ ആഹ് ഉമ്മ പറെണൊക്കെ നല്ല വല്യ വേപ്പേര്ന്ന് നല്ല നമ്മളെ ഇല്ല അപ്പൊ നല്ലോണം തുട്ട് ത് ങ്ങനെ ഇണ്ടായിണ്. നല്ല രസണ്ട് ത് കാണാന് അപ്പൊ ഇവടെട് ത്ത്ള്ളോരൊക്കെ വന്ന് പൊട്ടിക്കും അപ്പൊ അ ഓണ്ട മ്മ പറയണേക്ക പിരീഡ്സ് സമയത്തൊന്നും പൊട്ടിക്കാൻ പാടില്ലേ വേ പ്പശ് ഞമ്മ മാത്രല്ലല്ലോ പൊട്ടിക്കണത്. പലോരും വന്ന് പൊട്ടിക്കല്ലേ അവരേത്സ് ആഹ് പിരീഡ് സമയത്ത് പൊ ട്ടിക്കൂലത്രെ.
ആഹ് അയ് ശരി അപ്പോ ഇണ്ടാവൂല കര്യേപ്പ്ന്റെല
അപ്പൊ ചെലോല് പറീണേക്ക ഇതൊണങ്ങും ന്ന്
ആണോ അയ് ശരി അങ്ങനൊക്കെണ്ടോ ഏഹ് അപ്പൊങ്ങട്ട് ഒന്നായിട്ട് പോയോങ്ങട്ട്
അത് പോയി ഒണങ്ങി പോയി.
ആഹ് അയ് ശരി അപ്പൊത്ള്ളതന്നെ ആയിരിക്കും ട്ടെന്നാ
ആഹ് ള്ള ആഹ് അപ്പ ഇവടമ്മ പറയേ ചെലപ്പോ നമ്മളറി ഞമ്മള് ശ്രദ്ധിക്കണ പോലെ വേറള്ളോല് നോക്ക ക്കൂല്ലല്ലോ അവര്പ്പോ വന്നാണ്ട് പൊട്ടിക്ക് ഇണ്ടാവും. ഞമ്മക്കറിയില്ലല്ലോ അങ്ങനെ ഒണങ്ങിയാണ്ട് പോയത്.
അയ് ശരി ഇവിടേണ്ട് ചെറിയ മരാണ്. വല്യ മരൊന്നും ആ യിട്ടൊന്നുല്ല.
ആഹ് അത് ഞാൻ ന്നിട്ട് ഇപ്പ ഇവ്ടുന്ന് ഒരു നമ്മളീ ഈ ഇത്ണ്ടാവുല്ലെ നഴ്സറി പോലെ ഇണ്ടാവൂലേ അവിടെന്ന്ന്ന് ട്ട് ഒര് വേപ്പ് രണ്ട് വേപ്പും തൈ കൊട്ന്നിട്ട് വേട്ച്ച് വെച്ചിട്ടുണ്ട്. ശേ അതൊരു ഉഷാർല്ല രണ്ടും
അയ് ശരി ആഹ് ആഹ് അത് മണ്ണിലെന്നെ എർക്കിയ്ച്ച് ഇട്ടച്ച്ണോ?
ആഹ് വെച്ച് വെച്ച്പ്പോ മണ്ണിൽക്ക് വെച്ച് ഞാനയ്ന്ന്
ആഹ് ന്നിട്ട് അ ഇതെ പോൽത്തെ വേളങ്ങളൊക്കെഴിച്ചൊട്ത്താ മതി പിടിക്കൊക്കെ ചെയ്യും നല്ല വളള്ള മണ്ണ് ആണേലൊക്കെ പിടി
ഇവടെ വളം കൊറവ തോന്ന പിന്നെ തില്ലെ റഭൂട്ടാന് അത് തേ പോലെ ഇപ്രാവശ്യം ഹസ്ബൻഡ് വന്നപ്പം വെട്ടാ നിന്നതാ. അപ്പൊ ഞങ്ങള് പർഞ്ഞ് വേണ്ടാന്ന് അർഞ്ഞ് അത് ഇ പ്രാശ്യംണ്ടായിണ്ട്.
ആഹ് ശരി ഞാ പേടി
ആഹ് പേടിച്ച് തോന്ന്ണ്. ആഹ് ഇപ്രാവശ്യണ്ടയേണ്ട് ആഹ് ആഹ് അയ് കളയാന്ന് പറഞ്ഞ് കൊറേ കലായി വെച്ചിട്ട് അത് മൊന്നും ഇണ്ടാവ്ണില്ല ഇങ്ങനെ ക്ക് അത്തറ വല്യ മരായിട്ട് നിക്ക്ണ്ട് പക്ഷെ ഇണ്ടാവ്ണില്ല അങ്ങനെ മറ്റാള് പറഞ്ഞ് നമക്ക് ഇത് വെട്ടി കളയാന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞ് വേണ്ട മക്കളും മക്കള് പറഞ്ഞ് മോൻ പറഞ്ഞ് വെട്ടിക്കോട്ടെന്ന് പറഞ്ഞ് ഇനി വേണ്ട ഒന്നും കൂടെ നോക്ക് ഒരു കൊല്ലം കൂടെ നോക്കമ്മക്ക് ഇപ്രാവശ്യം ഇണ്ടാവുമ്പോ കഴ്ചച്ച്ക്ക്ണ്.
പക്ഷെ ഒരു താന ഇണ്ടായിണോ
ആഹ് കൊറച്ച്ണ്ടായിണ്ട് മേ മേലെ മേലക്ക് പിന്നെ സപ്പോട്ട വെച്ചിന്, ഫേഷൻ ഫ്രൂട്ട് സപ്പോട്ട വലുതാവ്ണൊള്ളു ണ്ടാ അത് ഇണ്ടായിട്ടില്ല. അവടെ മാവൊക്കെണ്ടോ
ഇവടെ മാവ് ആഹ് മാവില്ല പ്ലാവ്ണ്ട് ചക്ക ഇണ്ട് നല്ലെ പഴം ചക്ക വര്
ആഹ് ഇവ്ടെ ഇവടെ ചക്കണ്ട്ട്ടോ, ഇവടെ കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടായി അമ്മ വലിയ ചോളൊന്ന് ചോളൊന്നുണ്ടായിരുന്നില്ലെ ഇപ്രാവിശ്യം നല്ലോണം ചോളണ്ട് ചക്കയില്
മൂന്ന് നാല് കൊല്ലം കൊണ്ടൊക്കെ ഇണ്ടാക്കിനെ ചക്കൊക്കെ ഇണ്ടല്ലോ പ്പം
ആഹ് നല്ല മധുരള്ള ചക്ക.
അതെ, അധിക വലിപ്പം ഇണ്ടാവുല മരം ഒരുപാട് ഇണ്ടാവും ചെയ്യും.
ചെറുത് ആഹ് ഒരു ഉറുളാപ്പി ചക്ക. കൊണ്ടോയോരൊക്കെ പറയ്ന്ണ്ട് നല്ല മധുരണ്ട്ന്ന് പറയ്ണ്ട്.
നല്ല മധുരണ്ടാവും ചെറിയ ചൊളായിരിക്കും.
ആഹ് ചെറിയ ചൊ വലിയ കനവുല്ല ചോള അധികം കനവുല്ല
അത് ഇണ്ടാവുമ്പോ തന്നെ നല്ല രസാണ് നെലത്തൊക്കെ ഇണ്ടാവ, ചെറിയ മരായിരിക്കും ഇണ്ടാവ
അതന്നെ അടിഭാത്തൊക്കെ ഒരു ഒരു കൊലേലന്നെ നാലെണ്ണം അഞ്ചെണ്ണം ക്കെന്നെ ഇണ്ടായിണ്ടേർന്ന്. നല്ല രസാണ് ആഹ് കാണാന് ഹ്മ്മ്
ടീല് ഇങ്ങനെ കെടക്കും.
ആഹ് അതന്നെ ആഹ് ഇത് ഞമ്മളെ ഒരു കാലിന്റെ മുട്ടിന്റെ ഹൈറ്റ് വരെ ഇള്ളെ ആ ഭാഗത്ത്ക്ക് ഒക്കെ ഇണ്ടായിട്ടേ നല്ല ര
ആഹ് അങ്ങനെ ഇണ്ടാവുമ്പോ നല്ല രസാ ഇപ്പങ്ങനെയൊക്കെ ഇള്ളോണ്ട് പിന്നെ പ ക്കെണ് ഒരുപാട് കൊല്ലങ്ങളൊക്കായി. പിന്നെ ചക്കിം മാങ്ങി
പിന്നെ അത് മാ ത്രല്ല ചക്ക കൊറേ പ്പ ഇപ്പങ്ങനെ വേണ്ടല്ലോ ഇപ്പ ചെറിയ ച ചെറുപ്പത്തിൽ തന്നെ ചക്ക കായ്ക്ക്ണ പ്ലാവ്കള് ഇപ്പം കി ട്ട്ണ്ടല്ലോ
ഇണ്ട്, ഇണ്ട് അതാണ് രണ്ട് മൂന്ന് കൊല്ലം കയിഞ്ഞാൽ കായിക്കും.
ആഹ് അതന്നെ ഇപ്പങ്ങനെ ഇതില്ല.
ആഹ് അയി അങ്ങനെയാണീ ചക്ക ചെറിയതാവുമ്പം തന്നെ ഇണ്ടാവും ചെയ്യും ചെറിയ ചക്കെ ഒരുപാട് ഇണ്ടാവും ചെയ്യും.
കുരുമൊളച്ചെ ത് ഇണ്ടായില്ലാട്ട പ്ലാവാട്ടോ
ആണോ ശെരി.
കഴിഞ്ഞ വൽ അത്യാവിശ്യം വലുതായേക്കണ്. ഇപ്രാവശ്യം ഏഹ് കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടായി ഇതേപോലെ അയില് ചൊള കൊറവേണ്. ഇപ്രാവശ്യത്തേലാണ് ഞങ്ങക്ക് തിന്നാന് ശെരിക്കും കിട്ടീയിള്ളത് ഇപ്രാവശ്യാണ്.
ആഹ് ന്നാ ശെരിയാ
ഹ്മ്മ് ഹ്മ്മ് അങ്ങനെ, ഒട്ട് ഞാൻ ഒട്ട് വേടിച്ച്
ആഹ് ആ ശെരി.
പത്ത് മിൻറ്റായാ
ആഹ് ആഹ് ആഹ്.
ആയിലേ